ഹലോ ഹലോ
എട്ക്കുന്നൂ
ഇവിടീങ്ങനെ ഇരിക്കാ.
കഴിച്ചോ ഫുഡൊക്കേ?
ആഹ് ഇപ്പ ഫുഡഴിച്ചു, നോമ്പെയ്നു ഞങ്ങക്ക്. അങ്ങെ ഫുഡൊക്കെന്നെ എന്നെ പൊറാട്ട ഒക്കെ കടേന്ന് വാങ്ങിച്ചു, പിന്നെ പത്തിൽ ഉട്ട് ചിക്കൻ കറി, ചിക്കൻ പൊരിച്ചത് പിന്നെ കട്ലെയ്റ്റ്
ന്തോ വേണം ഒത്തിരി ഒണ്ടല്ലോ നോയമ്പായിരുന്നോ?
അതെ അതെ.
എത്ര ദിവസത്തിന് നോയമ്പാ?
രണ്ടു ദിവസം, ഇന്നും നാളെ.
അപ്പോ ഇന്നു ഒണ്ടായിരുന്നോ? പക്ഷേ അവധിയില്ലായിരുന്നല്ലോ?
ഇല്ല ഇന്നവധി ഇല്ല, നാള അവതിയാന്നും
ആഹ് നാളെ അവധിയ സ്കൂളുകൾക്ക്, ഉം ഉം അവിടക്കെ എന്താ നിങ്ങടെ ജില്ലയിലൊക്കെ എന്താ സ്പെഷ്യല് ഫുഡ്?
ഞങ്ങള മലബാർ ഏരിയല് പല കുട്ടുണ്ട്, വെറൈറ്റി ഐറ്റംസ്ണ്ട് ഇതൊക്കെ പിന്നെ എന്നാ പറയാ എർച്ചിപ്പത്തല്, മുട്ടമാല മുട്ടപ്പത്തില്, കായ്പോള പത്തി ലോ മി ച്ചല് മ്മ ളുല്ലേ ഇറ - ചേഅരി നമ്മള്ല്ലേ ചോറ് വെക്കുന്ന അരിയില്ലേ അതി അത് ഗ്രൈണ്ടർല്ല ച്ചിട്ട് അതില് നമ്മള് സമൂസന്റെ ഒക്കെ മസാല ആക്കൂ ല്ലേ ചിക്കൻ എല്ലാം ഇട്ടിട്ട് അങ്ങനെ ആ മസാലല്ലാ ക്കിട്ട് ആവീല് വേവിക്കാം പിൻചെയ്യ പിന്നെ കായ് പോ ള പിന്നെ ആ മുട്ടമാലേന്റെ മുട്ടപ്പോള മുട്ട സുറുക്ക അങ്ങനെ ഒരുപാട് ഐറ്റംസ് ണ്ട് ഞങ്ങള്മലവാതി നിങ്ങള് വാദത്ത എന്തല്ലല്ലേ
ഞങ്ങളു ടെ ഇവിടെ മീൻകറിയും പ്പൊക്കെ സ്പെഷ്യല്
മീങ്കറി അപ്പ
ഉം മറ്റേ മുളക്കിട്ട കറിയി ല്ലേ പിന്നെ ബിരിയാണി അത് മന്തി അതൊക്കെ തന്നെ ഉം ഈ പത്തലന്ന് പറയുന്നത് ഞങ്ങൾക്ക് വേറെ വല്ല ആയി രിക്കും പറയുന്നതാ അറിയാത്തെഹി ഹി ഓരോരുത്തർത്ത ഓരോന്ന് ഇപ്പൊ പപ്പായ തന്നെ അവിടെ വേറെന്തോ അല്ലേ പറയുന്നേ
ആഹ്
പപ്പായ അറി യിത്തില്ലേ
ആഹ് പ പ്പായ ആഹ ആഹ് ഓമയ്ക്ക ആഹ ആഹ
നെ
എവിടാ ന്ന കർമ്മൂസാ ന്ന് പറയു പപ്പായന്ന് തന്നെ പററയും അങ്ങനെ അറോ കർമോശ പിന്നെ എന്നി യന് അങ്ങനെ എന്തല്ലോണ്ടതിന്റ
എല്ലാത്തിനും വ്യത്യാസൊ ണ്ട്
ഓ എല്ലാത്തിനും വ്യത്യാസല്ലേ ഓഹ് ഹ്
ഉം ആ ശോ രസാ നിങ്ങളു ടെ ഭാഷ കേക്കാ ൻ
അതെയോ
ആഹ നല്ല രസാ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല പക്ഷെങ്കില് നല്ല രസല്ലേ കേട്ടോണ്ടിരിക്കാൻ ഇങ്ങനൊരു പോ - ആ നീട്ടവും കുറുക്കവും അങ്ങനത്തെ സംഭവണ്ട് ഞങ്ങക്കില്ല ഞങ്ങക്ക് അച്ചടി ഭാഷ കര
അത കറക്റ്റ് ആയിറ്റി ലെ
ആഹ് ഞങ്ങൾക്ക്കറക്റ്റാദ്യം ആഹ് ആഹ് നിങ്ങക്കത് മനസ്സിലാവത്തില്ല പക്ഷെ ആ നമ്മള് ടെക്സ്റ്റിലൊക്കെ എഴുതി വെക്കുന്ന പോലെ തന്നെ വായിച്ച് ങ്ങനെ ഇങ്ങനെ പറയുന്ന പോലാ സംസാരം ആ അല്ലാ പക്ഷെ ഞങ്ങള് ചീലിച്ചോണ്ട് ഞങ്ങക്കതാ എളുപ്പം മറ്റേ ഭാഷ പോലെ അല്ലല്ലോ
ല്ല
ആഹ് അപ്പം ചിലർ ഇങ്ങനെ കണ്ട രൂ ഷം വരും നമ്മള് സംസാരിക്കുമ്പോ തന്നെ ഇവരെ എഴുതി വെച്ച് വായിക്കു താണോ വേറെ ആൾക്കാരെ ങ്ങനെ നമ്മള് ആ കൂട്ടരൊക്കെ എങ്ങനെ വിളിക്ക ആഹ് അങ്ങനെ വിളിക്കുമ്പോഴത്തേക്ക് അവരിങ്ങനെ ചോദിക്കു എഴുതി വെച്ച് സംസാരിക്കുന്നത് പക്ഷെ അല്ല അങ്ങനെയാണ് ഞങ്ങൾ സംസാരം
അതെ അമ്മക്ക് അമ്മക്കൊന്നും അങ്ങനെ പറ്റൂല ഞങ്ങള് ബു ടെക്സ്റ്റ്ബു ക്കെന്നെ വായി- ഇപ്പൊ തന്നെ നമ്മുടേതായ ഒരു ശൈലിയിൽ ആയി വന്നേ
ആ, അതെ അതെ അത് ശെരിയാ ആ ഒരു ടൂൺ വരും അല്ലേ
അതെ അതെ പിന്നെ നിങ്ങള് ഫുഡ് എല്ലാം കഴിച്ചാ
ഇല്ല, ഇല്ല കഴിക്കാൻ സമയ ആവുന്നതേ ഉള്ളൂ, ഇവിടെ എട്ടെട്ടര ഒമ്പതൊക്കെ ആകും നമുക്ക് വിശന്ന് വരണ്ടേ
അതെ, അതെ ഞങ്ങൾ പിന്നെ പകല് ഫുള്ള് വെശന്നിട്ട
ആ, അത് ശെരിയാ നോയമ്പോൾ നിങ്ങളുടെ നോയമ്പാണ് സത്യത്തി സൂപ്പർ ഇതുവരെ കണ്ടിയിട്ടുള്ളത് നോയമ്പ വെച്ച് ആ് പച്ച വെള്ളം പോലും കുടിക്കാതെ
ആ, അതെ അതെ പക്ഷെ ഫസ്റ്റിലത്തെ, ഇല്ല അങ്ങനെ ക്ഷീണ ഫസ്റ്റ് ഒരു ഉം, പന്ത്രണ്ട് ഒരു മണി വരെ നമുക്ക് ഒരു ഭയങ്കര ഇടങ്ങേറുണ്ടാവും പിന്നെ അത് നമ്മുക്ക് ശീലയി കഴിഞ്ഞാല് ഒരു കുഴപ്പമില്ല. തായിട്ട് നോയമ്പെടുക്കാം
പിന്നെ നിങ്ങള് അവളെ കുഞ്ഞിലേ തൊട്ട് അങ്ങനെ ശീലിപ്പിക്കുവല്ലോ നോയമ്പടുത്ത് അതുകൊണ്ട് പിന്നെ ആ കൊഴപ്പമില്ല. അങ്ങാ ആ
ഇപ്പൊ നോമ്പും ഇപ്പൊ ഇങ്ങള് നമ്മൾ ഇപ്പ ഓണം കഴിക്കുന്ന പോലെ എല്ലാരും നോമ്പു നമ്മളെല്ലാ ഇപ്പ എല്ലാ മതക്കാരും എടുക്കുന്നുണ്ട് അവർക്കൊരു വിശ്വാസം ചിലർ പറയുന്ന ഡയറ്റിങ്ങാണ്, സത്യയായിരിക്കും ഡയറ്റി ആയിട്ട് ഉണ്ടാക്കുക കാരണം
അതാണ് നിങ്ങടെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്നാ പറയുന്നെ, മുസ്ലിംസിന് പ്രത്യേക ഒരു സൗ ശരിയല്ലേ
അതെ അതെ
ആ, ആ സൗന്ദര്യത്തിന്റെ രഹസ്യം അങ്ങനെ എടുക്കുന്ന കൊണ്ടാന്നാണ് പറയുന്നത്. കൂട്ടുകാരൊക്കെ ഉണ്ടേ മുസ്ലിംസ്, അപ്പൊ അവരിങ്ങനെ പറയും നമ്മൾ നോയമ്പ് എടുക്കുമ്പോൾ അപ്പം നല്ല ഒതുങ്ങുകയും ചെയ്യുവല്ലോ.
ആഹ, ശരിയാ വണ്ണം കുറയും, ഉം പിന്നെ വെച്ചാല് നമ്മള് നോമ്പ് തൊറ ക്കുമ്പ തന്നെ പിന്നെ വെള്ളം കുടിക്കുമ്പോ നമ്മൾ അധികം ഷുഗർ ഒന്നും ആഡ് ചെയൂല ഓവറായിറ്റ് ഷുഗർ, പഞ്ചസാര ഒന്നും ആഡ് ചെയ്യുല, അതൊക്കെ ന നല്ലോണം ശ്രദ്ധിക്കും പിന്നെ ചോറ് ഐറ്റംസ് എല്ലാം ഞമ്മൾ എന്റെ, ഞമ്മളെല്ലാം നാട്ടിലന്ന് വെച്ചാല് ഉച്ചക്ക് ഒരു നേരം മാത്രാചോറ്. രാവിലെ നാസ്ത ഉണ്ടാവും അതേപോലെ വൈകിട്ട് നൈറ്റിലും നാസ്തയാണ്, ഉച്ചക്ക് ഒരു നേരം മാത്രം ചോറും
ഓ അങ്ങനുണ്ടല്ലേ പിന്നെ വേറൊരു സംഭവം എന്ന് വെ നിങ്ങൾ നോയമ്പിന്റെ സമയത്ത് മാത്രേള്ളൂ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നേ അല്ലാത്ത സമയ ല്ല ഒത്തിരി കറികൾ കൂട്ടിയല്ലേ കഴിപ്പിക്കുന്നേ
അതെ ഉം, അങ്ങനെക്കുന്നാലോ ഉണ്ട്, ഉം
അതെ എന്റെ മുസ്ലിം ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോഴേ ഒരിട ഒരു മീൻസ് അവർക്കാ ഏറ്റവും കൂടുതൽ കറികള് ബീഫ് ആണെ ഈ ചിക്കൻ ആണെങ്കിലും മീനാണെങ്കിലും ഒക്കെ കൊണ്ടുവരും, അങ്ങനെ. ആ, അതാ ഞാൻ പറഞ്ഞെ അല്ലാത്ത ദിവസങ്ങളിൽ നോയമ്പുള്ള ദിവസങ്ങളിൽ ഒന്നും കഴിക്കാതിരിക്കും. അതൊക്കെ ഭയ ഇതാ അല്ലെ അതൊക്കെ ഒരു അനുഗ്രഹവാ നമ്മൾ പട്ടിണി ഇരുന്നാലും നമുക്ക് വിശക്കാത്തതേ.
അതെ
ആ പിന്നെ ശീലമായ കുഴപ്പ ഇല്ലല്ലേ, നിങ്ങക്ക് രണ്ട നോയമ്പേ ഉള്ളോ ഒരു വർഷം
ആ, അതല്ലേ ഇത് ഈ അങ്ങനെ മുപ്പത് നോമ്പ് ഉള്ളതും ഉണ്ട്, പിന്നെ രണ്ടത പത്ത് നോമ്പുള്ളതും കൊണ്ട് ചിലര് പത്തെ എടുക്കും ചിലര് രണ്ടെടുക്കും
ഓ പക്ഷെ രണ്ട ഒരേ പോലെ അല്ലേ രാവിലെട്ട് വൈകട്ട് വരെ ഫുഡ് കഴിക്ക
അതെ അതെ അത തന്നെ അ എല്ലാം ഒ ഒരേപോലെ തന്നെ നമുക്ക് നോമ്പല്ലാം ഒരേപോലെ മ സുബന്റെ മുന്നേ ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ നമ്മള് അത്താഴം കഴിക്കണം എന്തെങ്കിലും വെള്ളം എന്താ കുടിക്കുന്നെങ്കിൽ കുടിക്കണം പിന്നെ നമ്മൾ ആറര ബാങ്ക് കൊടുത്ത് വര വാങ്ങോട് രട്ട കയിക്ക
ആ അല്ല അപ്പൊ എന്തൊക്കെ വേറെ എന്തൊക്കെ ചെയ്യാതിരിക്കണം ഇപ്പം നമ്മള് ഫുഡ് മാത്ര അത്ര അതല്ല വേറെ എന്തൊക്കെയോ ഇല്ലേ
നമുക്ക് പിന്നെ നോമ്പ്ടുക്കാൻറ്റുന്ന പീരീഡ്സിന്റെ ടൈമന് നമുക്ക് നോമ്പെടുക്കാൻ പറ്റൂല പിന്നെ അങ്ങനെ വേറോന്നുംല്ല ഇതൊക്കെ തന്നെ നമുക്ക് തിരീത്ത സമയത്ത് നമുക്ക് നോമ്പെടുക്കാൻ പറ്റൂല അതേപോലെ അങ്ങനെ അരമുളക വെള്ളമ ഒന്നും കുടിക്കരുത് ചെ കു കറിയാണ്ടൊക്കെ കുടിച്ചോലേ അറിയാണ്ട് കുടിച്ചല തറ്റില്ല പക്ഷെ വെള്ളാം കുടിച്ച നോക്കൂ
ആഹ കുഞ്ഞു കുട്ടികൾക്ക ഒന്നും അറിയത്തില്ലോ അവരൊക്കെ കുട
ആ അവരൊക്കെ കുളിക്കും അവര അറിയാതെ അങ്ങനെയൊന്നുംല്ല അഞ്ചു വയസ്സോ് നോക്കുന്ന പോലെുണ്ട് ആറു വയസ്സോട്ട് നോക്കുന്ന പോലുണ്ട് നമ്മള് മാക്സിമം പത്ത് വയസ്സു മുതലാണ് നിർബന്ധിക്കൻ
പത്ത് തോട്ട് മരണം വരെ പിന്നെ നോക്ക
ര പിന്നെ നമുക്ക് അസുഖങ്ങളെല്ലാം നമുക്ക് അസുഖം വരുമ്പോ എല്ലാം നമ്മുക്ക് നോമ്പെടുക്കാൻ പറ്റ
ആ ആ ആരോഗ്യത്തോട് ഇരിക്കുന്ന സമയത്ത് മാത്രമേ നോമ്പടുക്കത്തുള്ളൂ അല്ലേ ആഹ പക്ഷെ അതും
അല്ലെ നമ്മക്ക് അസുഖം വരുമ്പോ നമ്മള് നോമ്പ് എടുക്കുമ്പോ നമുക്കൊരു എനർജി അവിടെ തന്നെ ഒരു എനർജി വരും നമക്ക് എന്ത് അസുഖ ആണെങ്കിലും നുക്ക് നോമ്പോ മനസ്സിൽ നമ്മൾ നോമ്പോ എടുത്ത കഴിഞ്ഞാല് നമുക്കൊരു പ്രത്യേക ഒരു പി എനർജി വത്ത ഒരു എന്താ പറയാ ഒരു ഉന്മേഷം ഭയങ്കരമായിട്ട്ണ്ട
ആഹ അത് ശരിയയല്ലേ അതു കൊണ്ട് നല്ലതാ സത്യത്തി നോയമ്പെടുക്കുന്ന സത്യന്നല്ല എനിക്ക് ഴക്ക് അത്ഭുതമാണ് ഇങ്ങനെ കൂട്ടുകാരൊക്കെ അനെ കഴിക്കരിക്കല്ലോ ഒരു നേരൊക്കെ നമ്മൾ ായിരിക്കുമ്പോ ഓക്കെ കഴിക്കാതിരിക്കുന്നതും പോട്ടെപ്പൊ രാവിലെ തട്ട് വായിട്ട്രെ കഴിക്കായിരിക്കും പക്ഷെ വെള്ളം പോലും കുിക്ക ഇങ്ങനെ ഇങ്ങനെ തുപ്പരി പോലും ആ അതൊക്കെ നമുക്ക് ഒത്തിരി നമ്മളെ ച ചിലപ്പോ നോയി പിടുക്കുമ്പോ അറിയാതെ അങ്ങനെ ചെയ്തും പോവും അങ്ങനെയും ഉണ്ട് നമ്മൾ അത്രയും നാള് നമുക്ക് ഫുഡ് കഴിച്ചില്ലലൊക്കെ കൊഴപ്പ ഇില്ലായിരിക്കും രാവിലെയൊക്കെ അപ്പൊ നിക്ക് ആ സമയത്ത് ഭയങ്കരമായിട്ട് വിശക്കുവല്ലോ ചിലർക്ക് ഞങ്ങളടെ നോയമ്പറ്റാര്യ കേട്ടോ നിങ്ങളടെ എല്ലാം ഞങ്ങ ഇോട്ടട് തോക്കും ഞങ്ങ ഇങ്ങനെ അങ്ങനെ വന്ന് അങ്ങനെ പറഞ്ഞക്ക്
അരിൽ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെയാ
അരി ഭക്ഷണം വെച്ചിട്ട് അങ്ങനെയള്ള ഞങ്ങക്ക് ഒരു നേരം അങ്ങനെയൊക്കെ വ്രതം വരത്തുള്ളൂ ടബിലില് മാത്രം കഴിക്കഴിക്കുക അങ്ങനത്തെ വ്രതങ്ങളൊക്കെ വരത്തുള്ളൂ
ആഹ ചിലര് പറയുന്ന കരി ഭക്ഷണൊന്നും കഴിക്കാൻ പാടില്ല ഈ മലക്കെല്ലാം പോകുന്ന സമയത്തില്ല നോമ്പ എടുക്കുമ്പം പിന്ന അരി ഭക്ഷണം കഴിക്കരുത് പിന്നെ ഈ കപ്പ മീൻ അങ്ങനത്തേനൊന്നും കൊഴപ്പില്ല
ആയ് ഇനി വ്രതം വരുമ്പോഴ്ക്കിനും നമ്മള് മാംസംക്കെയാണ് കഴിക്കാതിരിക്കേണ്ടത് അരിഭക്ഷണം കുഴപ്പല്ല അത് ഓരോരുത്തരുടെ ഓരോ സൈഡില് ഓരോ പോലെ ആയിരിക്കും എടുക്കുന്നെ നമ്മളിപ്പോ ഒ ഇതി തന്നെ പല ഇതുണ്ടല്ലോ അപ്പൊ ഓരോരുത്തര് ഓരോ രീതിയിലായിരിക്കും എടുക്കുന്നെ അത് മാംസ നി ഇവിടൊക്കെ മാംസം മത്സ്യം അങ്ങനൊന്നും കൂട്ടത്തില്ല പച്ചക്കറി മാത്രം മലക്കൊക്കെ പോകുമ്പം ഉം അങ്ങനെയ ഞങ്ങടെ ഏറിയയില് ഇപ്പൊ ഓരോ സ്ഥലത്ത് ഓരോ പോലെ ആയിരിക്ക അവര് അവരുടേതായ ഒരു ജീവിതം ശരി കാണുല്ലോ അത് വെച്ചായിരിക്കും
ആ ഞമ്മള ഇവിടെ അടുത്ത്ണ്ട് അങ്ങനെ ഒരു കൂട്ടര് അപോ ഓല് ഇങ്ങനെ പറയുന്ന കേക്കാ
ആ എ അതാണെലും നമ്മള് നമുക്ക് ഏറ്റവും ഇഷ്ടള്ളത് ഉപേക്ഷിക്കാ എന്നുള്ളതാണ് കൊർച് നാളത്തേക്ക് എല്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉം ആ എന്നാ ശെ ഞാൻ വിളിക്കാവേ
ഓക്കെ ഓക്കെ